ഹലോ ഹെലോ ഹലോ.. കേൾക്ണില്ലേ ഇല്ലാ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
സീം.. സീം..
ഹലോ
കേൾക്ണില്ലേ?
ആക്പ്പഴാ കേൾക്ക്ണേ.
ഉം ന്തൊക്കെണ്ട്?
എത്താ നല്ലേന്നെ.
മ്
അവടെന്തൊക്കെണ്ട് വിശേഷങ്ങള് ന്താ റേഞ്ചിന്റെ ഇഷ്യൂണ്ടോ?
റൈഞ്ചിന് ഇഷ്യൂണ്ട് തോന്ന്ണ് വേ വേ വേറെ ആരോ കോളെയ്തപ്പോ ഇങ്ങനെ പറേണ്ട് റൈ കേക്കും കേൾക്ണില്ലാന്ന്.
ആഹ്
എന്താ മാ മഴ മൂടിങ്ങനെ നിക്കാണേയ്.
മോ അതെവ്
കാലാവസ്ഥത്തിൻ്റെ ആഹ് കാലാവസ്ഥന്റെ യേകാരം.
അതാകും
ന്താ പ്രശ്നേകോം അതെന്താ റൈഞ്ചിന്റെ പ്രശ്നല്ലാ ത് വേ റൈഞ്ചിന്റെ പ്രശ്നങ്ങളൊന്നുണ്ടാവല്ലില്ലപ്പൊ ഞാ ങ്ങനായോണ്ടേക്കാരം
അതോണ്ടാകും പൊങ്ങ മഴ മൂടിക്കല്ലാതെ ഇതേരായിട്ട് പെയ്ത്ട്ടില്ല.
ആഹ് ആഹ് അതെ
മ് ന്ന്ട്ട് ചായകുടിഒക്കെ കയിഞ്ഞോ?
ആഹ് ചായൊട്ച്ചു
മ് എന്തായിര്ന്നു സ്നാക്സോ എന്തെങ്കിലൊക്കെ ഉണ്ടാവറ്ണ്ടോ?
ഇന്ന് ചായക്ക് ഇന്ന് പ്പന്ന് ന്ന്ന്താ ബേക്കറി ഒക്കെയ്നു റസ്ക്കെയ്നു
റസ്കോ ആഹ്
അ പിനെ മക്കക്ക് രാവ് രാവിലത്തെ ദോഷന്റെ മാവുണ്ടെയ്നി അതോണ്ട് കുട്ടി രാവിലെ ചായക്ക ഹേ വൈകുന്നേരം സ്കൂള്ട്ട്ന്നാല് ചായക്കപ്പച്ചുട്ടൊട്ത്തു.
അപ്പം ചുട്ടൊട്ത്തു ആഹ് ആഹ് അപ്പൊ അങ്ങൻത്തെ മാവുണ്ടെ പിന്നേംമക്ക് പിന്നേ ചുടാ
ആഹ് ദോ ആഹ് ദോശന്റെ മാവാണെങ്കി ഓള് കൊറ് ഓള് കൈക്കും. അപ്പം ന്നാ മാവ്ണ്ടെങ്കി എൾപ്പണ്ടല്ലോ മ്മക്കൊന്ന് ചുട്ടൊട്ത്താ മതിയല്ലോ. വെൻ കഴിക്കണം ഇന്ന് ആഹ് ബേക്കറി ചെയ്യാന്ള്ള റെസിപ്പിണ്ട് അത് ഓൾക്ക് പറ്റൂല്ല ഇന്ന് അപ്പം
ആഹ് അന്ന് ആഹ് ആഹ് അതുകൊണ്ടൊക്കെ അവർക്ക് പറ്റാ പറ്റണതായാലും അവര് കഴിക്കൊന്നുല്ല
യാ
റസ്കൊക്കെ ആകുമ്പോ പിന്നെ അവർക്ക് വല്ലാ
ആഹ് പറ്റും കൂടൊന്നും കൊടുക്കാഞ്ഞാ രാ ഉച്ചക്ക് ചോറയ്ക്ക്ണതല്ലേ കുറേ ടൈമ് മുമ്പേ
അതെ അതെ അപ്പൊ ഈ സ്നാക്സ് ഒ ക്കെന്തെങ്കിലും കൊടുത്തേക്കാറുണ്ടോ കുട്ടികൾക്ക് ആഹ് ല്ലോ ല്ലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ന്നില്ലാ? ല്ലോ